ആഹ് ഹലോ ആഹ് കേൾക്കുന്നില്ലേ ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം ആ എന്താ അവിടേക്കങ് അവിടെ മഴേക്കെ ണ്ടോ?
ഇല്ലെന്നോ ഇല്ലന്ന അല്ലവല
നിലവില ഇവിടെ നല്ല മഴയന്ന് രാവിലെ നല്ല മഴെയ്തിട്ടുണ്ട് അതല്ല കേട്ടോ ഡ്രസ്സുകളൊക്കെ മുറ്റത്തിട്ടപ്പോത്തിന് മ മൂടി വന്നു പക്ഷെ അവിടുത്ത് വെച്ചതോടെ നല്ല വെയിലറച്ചു
ആ രാവിലെ ഇവിടെ വന്ന് പതീനോ രാവിലെ സുബക്കൊക്കെ നല്ല ഇതിൊക്കെ ഉണ്ടായിന
ആ് ആ് ഐഡയ ഒക്കെ ഉണ്ടായി ആ് ആ ആ് ആ് ആ എന്താ പണി നോമ്പുണ്ടോ
പണിയൊന്നില്ല
നോമ്പുണ്ടോ ആ ഫുഡൊക്കെ കഴിച്ചോ
ആഹ വെച്ചി വേച്ചു
ആ മേരഡ ആണോ ആ മക്കളുണ്ടോ ആ ആ ആരൊക്കെ സ്കൂള പോയിണോ
ആാസ്പിൾ പോയി ചെറിയ മോളപ്പോ വന്നു
ചെറുത് എൽ കെ ജി ആണോ ആ എൽ കെ ജി ിക്കാരാണോ ഇപ്പൊ വര അതൻ ചോദിച്ച എൽ കെ ജി ആണോ ഉ ഉ ആഹ ആഹ പി വീട്ടില് നിങ്ങള് സ്വന്താണോ വീട്ടില് ആഹ ആഹ പിന്നെ എന്താ വീട്ടിലേക്ക് കൃഷിയൊക്കെ ഉണ്ടോ ആഹ ആ ആഹ ആ ഇവിടെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ എവിടെ എന്റെമ്മ ആഹ കപ്പ, മഞ്ഞള്, വാഴ, അങ്ങനെയുള്ള ചെറ ഇതൊക്കണ്ട് പിന്നെ മാവ്- പാവ് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാതെ ഇല്ലാണ്ടില്ലപ്പെ ഞങ്ങള ആവശ്യത്തിന്ല്ലേ ചെറുതായിട്ട്
അത് മതില്ലേ നമ്മള്
ആഹ ആഹ ചക്കേ വാങ്ങിയക്കെണ്ട അവിടെ
ആഹ അതൊക്കെണ്ട്
ആഹ ആഹ
ട്ടണ്ട് ചട്ടടണ്ട്പ്പൊ കഴിഞ്ഞില്ലേ മാ
ആഹ ഇപ്പം സീസൺ കഴിഞ്ഞില്ല ചക്കപ്പളും ചെില സ്ഥലത്തൊക്കെ ഉണ്ട് ആഹ ആഹ ആ ആ ആഹ പിന്നെ എന്തൊക്കെയണ്ട് ഇല്ലേ ഞവിടെ ചെറ എന്റെ വീട്ടില അവിടെ ചെറുതായിട്ട് അല്ലാതെ ഉള്ളാണ്ടില്ല നിങ്ങള് പൂവിനെ ചെടികളൊക്കെ ഉണ്ടോ
ഇല്ല ഇവിടെല്ല നമ്മള് ഇപ്പ ആ കൊറോണയില
ആഹ ഏ ആഹ ആഹ അത് ആ ആ ഹാങ്ങിചെടന്റെ- സീസൺ ഉണ്ടായിപ്പൊ അതട അങ്ങനെ ല ആദ്യം എവിടെ ഏത് വണ്ടിയിൽ പോയാലും ഏത് വീടുകളിലും കാണാ അങ്ങനെ എല്ലാ വീടിന്റെ മുന്നിലും ഇത് തന്നെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ അങ്ങനും കാണുന്നില്ല ആഹ ആഹ ഇപ്പൊ കടലാസ് പൂകൾ ഇങ്ങനെ കാണാം അത് ചെറിയ ചെറുത് പല കളറിലേക്ക് ആഹ് അത് ചട്ടി ഉണ്ടാക്കിട്ടും ചട്ടി പല രീതിയിലുള്ള ചട്ടികളൊക്കെ കാണാം ഇതൊക്കെ തൂക്കി വീടിന് മുന്നിലായിട്ട് ഇങ്ങനെ
ചിരട്ടിയിലും വെച്ചുന്നല്ലോ
ആഹ ശരി ശ
അങ്ങനങ് തൂങ്ങി കിടക്ക്പൾ നല്ല രസട്ടണാൻ
ആഹ രസമാണ് പക്ഷെ ഇപ്പ എവിടയും കാണില്ല ഇപ്പൊ ഒക്കെ അടുത്തിട്ട് ഉ ആ ഒരു സീസൺ ഓരോന്നിനും ഒരു കാലമാണ് ആ ല അനി ഏത് സാധനത്തിനായാലും ഓരോ കാലാണ് ഉ എന്നന്നതാ മക്കളൊക്കെ എങ്ങനെ വല്യ മോള മോളാ മോനാ ആഹ ആ അഞ്ചാം ക്ലാസ്സില ആഹ പിന്നെ
മൂന്നില്
ആഹ ആഹ ആഹ ആഹ ആഹ എന്താ അങ്ങനെ പഠിക്കുവോ പ പഠിക്കാനൊക്കെ ബുദ്ധിണ്ടോ
ആഹ് വല്യ കുഴപ്പന്നില്ല അങ്ങനെ പോവണ്ടേ നമ്മ അങ്ങനെ ഇരിക്കണം
ആ ആ അല്ലെ ചെറിയ മക്കള കൂടെ നമ്മള് ാലും വേ ഇരിക്ക കൊറച്ചന്നായി പിന്നെ അവര് സ്വന്തമായിട്ട് നോക്കാനും അത് ശീലിക്കണം അല്ല ഞാൻ ബുദ്ധിമുട്ടാണ് ശീരിച്ചിട്ടില്ലെങ്കിൽ ഞമ്മള് പോയി നമ്മളിരിക്ക നമുക്ക് എടുക്കാൻ കഴിയാത്ത സമയം ഉണ്ടാവല്ലോ
ആഹ
ബുദ്ധിമുട്ടാണ് ചെ മക്കളപ്പ നമ്മൾ ഇരുന്നിട്ടില്ലെങ്കിൽ അത് മക്കൾ മക്കളെ ബാധിച്ചു പിന്നെ അവർ ക്കേഒന്നും അറിയാ അറിയാതെ പോകും സ്കൂള്നിന്നും പിന്നെ നമ്മളും കൂടെ ആ സ്കൂള് നമ്മളും കൂടെ ഇരിക്കുമ്പോ മാത്രണ ഒരു കുട്ടി മുന്നോട്ട് പോവാ ആഹ
ഫസ്റ്റ് അശ്വിന കട്ടില്ല
ആഹ ആഹ
പിന്നെ
മീറ്റിങ്ങക്കെ കഴിഞ്ഞോ എല്ലായിടത്തും ക്ലാസ് കിട്ടിയൊക്കെ കഴിഞ്ഞല്ലോ
ആഹ് പിട ഞ ഞാൻ പോയിട്ടില്ലേ
അല്ല പരീക്ഷ കഴിഞ്ഞിട്ടില്ല ഇതിനൊക്കെ പിന്നെ നമ്മള എന്ത ചെയ്യാലും വേണം പോണം ആ ആഹ
ഇറ്റൊക്കെ പോയിനയാള് മോള് ചെറിയട്ടൈനൊക്കെ പോയിനു ഇപ്പ ഇങ്ങനെ അത് തലപ്പവും അതതൊക്കെങ്ങനെയാണ് പോകുന്നത്
ആ
ങ്ങള്ൾ എന്താ ഏതുവരെ പഠിച്ച്
ഞാന് പ്ലസ് ടു പ്ലസ് ചൂരെ പഠിച്ചു പ്ലസ് ടുന്ന് ഇന് മരിയേഡ് കഴിഞ്ഞത് പിന്നെ പോയതില്ല പിന്നെ അവിടെ അമ്മാക്ക് സുഖമല്ലാത്തത് കൊൊണ്ട് പിന്നെ അ അമ്മക്ക് നോക്കില്ലേ പിന്നെ മക മക്കളായി മക്കളാവ്പോന്നെ നമുക്ക് തീരി നോക്കൂലല്ലോ പിന്നെ ഓൺലൈൻ ആയിട്ടൊ ഓൺലൈനായിയിട്ട്ന്നന്ന് നോക്കാൻന്നെമക്ക് നല്ല ഫീസും കാര്യങ്ങള ആ പിന്നെ നമ്മക്ക് നോക്കിട്ടില്ല പോകയാണെങ്കിൽ ആ തുടർച്ചയായിട്ട് അങ്ങനെ പോകണം ഉം ഇല്ലെങ്കി അടെ സ്റ്റോപ്പ ആാവും പിന്നെ അത്െ തലക്കന്ന് കൊണ്ടുവരാൻ വലിയ പാടാ അപ
പ്ലസ് ടു എതയിനു
പ്ലസ് ടു ഹുമാനിറ്റീസ് എനിക്ക് മാക്സ് കൊറച്ച് വീക്ക മേ ഒരു വലിയ മാർക്കൊന്നും കിട്ടല എസ് എൽ സയിലൊക്കെ ബി എ ഒക്കെ ആയിരുന്നു വേറെള്ള വിഷയമൊക്കെ നല്ല മാർക്ക്ുണ്ടന് മാക്സി കാണ്ട് പിടിച്ചി കിട്ടൂല അ പിന്നെ ഹുമാൻ ടീസ് എടുത്തു പിന്നെ ആ ആ് ഹുമാൻ ടീസ് എടുത്തത് അത ആകുമ്പോ നമുക്ക് ചരിത്ര ആണല്ലോ
ആ
ങ്ങളൊക്കെ ആകുമ്പോ അത് എനിക്ക് വലിയ ഇഷ്ടമാണ് അതോണ്ട് പിന്നെ അതെടുത്തു പക്ഷെ ചിലർക്ക് എന്ന അങ്ങനെയല്ല ചിലർക്കിന്റെ പക്ലാസ്സിൽ ഫുള്ള പ്ലസ്ള്ള ഒരാള ഉണ്ടായിനി ലെ ഹുമാൻ ടീസ എടുത്ണ് അപ്പൊ അന്ന് ഹുമാൻ എടുത്തുന്ന് പറഞ്ഞപ്പോ എല്ലാർക്കും ഭയങ്കര
ആഹ എല്ലാരും സയൻസ്
ഒമാൻ ടീസ് ആ ഹുമാനിറ്റീസ് ഓള് പറയണത് അതാ ഹുമാനിറ്റീസ് സമൂഹമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ നമുക്ക് സമൂഹത്തില ഇറങ്ങി പ്രവർത്തിക്കണേ മേങ്കിൽ ഹുമാറ്റീസ്ന്നെ വേണം പറഞ്ഞു അതുകൊണ്ടാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇപ്പൊ ഹുമാൻറ്റീസ് ണ്ട് ഫുൾ ആപ്പ്ലസ് കാര് ആഹ ഞമ്മള് പണ്ടൊക്കെ അങ്ങനെ ഒരു ചിന്തയായിരുന്നു പക്ഷെ ഞാന് അന്ന് ഞാൻ മാത്സിന് എനിക്ക് കുറച്ച് വീക്ക ഞൻ ആദ്യയേ പറഞ്ഞ ഞാൻ ഹുമാൻറ്റീസ എടുക്കുള്ളു ഇക്ക്റ്റീസ ബസ്റ്റ് ഓഷൻ തന്നെക്കിട്ട കിട്ടി ചെയ്ത്ണ് ആദ്യം ഞാൻ പറഞ്ഞുചെയ്ത്ണ് പക്ഷെ ചിലർക്ക് അതുകൊണ്ടൊന്നല്ല അത് അത സമൂഹമായി ബന്ധപ്പെട്ടതാണ്ണല്ല ഹുമാനിറ്റീസ് പഠിച്ച അപ്പൊ ആ ഒരു ഇതിലാണ് ഏ ചിലരൊക്കെ എടുക്കുന്നത് പുറത്ത് സമൂഹത്തിൽ ആൾക്കാരുവമായിട്ട് ബന്ധപ്പെട്ട സംസാരിക്കാനൊക്കെമാൻറ്റസെടുത്താ കാര് സമൂഹം എങ്ങനെയാണോ അങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങള ത ത്തിനെ
ഞാ കൊ മസിന് കോമേഴ്സൊടുത്ത് ബി കോമെടുത്ത് ഡിഗ്രി ഫുള്ളാക്കി. പിന്നെ അതന്നെ ന്നെ പിന്നെ കല്യാ കഴിഞ്ഞ് പോയില്ല.
അ അ ഡിഗ്രി ഫുള്ളാക്കിയല്ലല്ലേ. ഞാൻ എനിക്ക് ഇപ്പോളയൊരു കേദാണ് പോയിന്നെങ്കിൽ.
ഡിഗ്രി സെക്കന്റിയർ
എങ്കിലുണ്ടായിഞ്ഞല്ലോ
ആ പിന്നെ ആ പിന്നെ ഒരു വർഷം ആ ഒരു വർഷം പിന്നെ ഫുള്ളാക്കി. അത് എനിക്ക് വയിറ്റിലുണ്ടായിക്കാണ്ട ഞാന് എക്സാം ഒക്കെഴുതാപ്പോയിന്നത്.
ആ ആ
ത് ഫുള്ളാക്കി
ഫുള്ളാക്കില്ലേ? ആഹ് അപ്പ നാല് വർഷമായില്ലേ. മൂന്ന് വർഷമല്ല. ഇപ്പൊ നാല് വർഷായില്ലേ ഉം ഉം ആഹ് എന്റെ ഏട്ടത്തിയണ് നാല് മൂന്ന് വർഷത്തിന്റെ. പക്ഷെ എന്റെനിയത്തിപ്പൊ ഡിഗ്രിക്ക് പോവൊണ്ട്. അപ്പോ അവള്. നാല് വർഷത്തിന്റെതാണ്. പക്ഷെ ഓള് ഡിഗ്രി മാത്രമല്ല. ഡിഗ്രിന്റെ കൂടെ പ്രൊഫഷണൽ കോഴ്സാക്കിക്കാണ്ട്. എടുത്തിണ്
ആ
ഡിഗ്രി മാത്രം പോയിട്ട് കാര്യല്ല. അങ്ങെനെയല്ല. അപ്പം നമ്മള് പ്ലസ് ടു കഴിയ്ട്ട് വെറെന്തേം പോവ നല്ല ന്നെ ജോലിയാവും
പക്ഷെ ഡിഗ്രി ഡിഗ്രീന്റെക്കൂടെ നമ്മെള്. വെറെ കോഴ്സെടുത്താൻ ഡിഗ്രിക്കഴിയുതോടെ എന്തെങ്കിലും ജോലി കിട്ടോ?
ആ
അങ്ങനെ എടുക്ക അങ്ങനെയാണ് ഇപ്പധികയാൾക്കാരെടുക്കുന്നെ. എന്റെ അനിയത്തി പറഞ്ഞില്ലെ അവൾ അങ്ങനെയെടുത്തത്. അങ്ങനെയാമ്പം നമ്മുക്ക് എന്തേ ജോലി കിട്ടും. ഇപ്പവർക്കിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പഠി പിന്നെല്ലാതെ വെറ്തെ പഠിച്ചൊന്നല്ലല്ലോ.
അ
എൻ എന്തെങ്കിലും വർക്ക് കിട്ടട്ടെ കരുതിയിട്ടല്ലേ. അല്ലപ്പം ഇങ്ങനെ ആരും ചെയ്യൂല. പഠിച്ച് വെറ്തെ പഠിച്ചിങ്ങനെതാ- ക്കിട്ട് എന്താ കാര്യം
ആ ഇപ്പത്തെ കുട്ടികൾക്കെഴിഞ്ഞാ ജോലി കിട്ടണം, ജോലിക്ക് പോണം നല്ലതന്നെയാണ്.
ഏ സ്വന്തം കാലിൽ നിക്കണന്നെന്നുള്ള ചിന്തയോടൊണ് എല്ലാരും ചെയ്യണേ. അങ്ങനെയായ അവെര് നല്ല കാര്യാണ്.
ആഹ് ശെരിയാണ്. പണ്ട് റഞ്ഞാല് ആ നമ്മെള് പതിനെട്ട് പത് പതി പതിനെട്ട് ആവൂല. പത്താം ക്ലാസ് കഴിയുമ്പോയൊത്തന്നില്ല്യാണമാ.
പഠിക്കണം പഠിക്കണ ന്നെയാണ് എനിക്കും പറയള്ളത്. പഠിച്ചെങ്കിനന്നെ എന്തെങ്കിനും ആവോള്ളൂ. ഇനിയൊള്ള കാലം ഞമ്മക്ക് ഹസ്ബന്റിന്റെ കയ്യില് പൈസ കൊണ്ട് മാത്രം ജീവിച്ചാ കഴിയൂല.
ആഹ്
എല്ലാരും ജോ രണ്ട് കൂട്ടരും ജോലിക്ക് പോയാെങ്കി മാത്രേ മുന്നോട്ട് പോകാൻ കഴിക്കൊള്ളൂ. ഇപ്പെക്കെ മക്കളെക്കെ വളർത്തണങ്കിയെന്താ പാറയാ പഠിപ്പിച്ചാൻ തന്നെ എന്തേറു പൈസക്കെ ചെലവാ.
അതെ പിന്നെ ഓരോ സാധനത്തിനോ
അതാണ്. എന്ത് വാങ്ങണെ ഏ ഒരു ക ആഹ് ഒരു കടേ കയറിയാൽ നമ്മെളെ കയ്യിൽ സ് പൈ പൈസനല്ലോണയി കാണും. സാധനത്തെ ഒന്നും ഉണ്ടാവുല്ല. അങ്ങനെയാണല്ലോയിപ്പൊ. ഇനി അതിനനപ്പുറം തന്നെയല്ല വെരാനൊള്ളത്.
ആഹ് ഇപ്പള്ന്നെ സ്വർണത്തിനൊക്കെ നല്ലേ
ആഹ്, സുന്നത്ത് കുട്ടികളെ കെട്ടിച്ചമ്പളൊന്നും സ്വർണ്ണൊന്നും വാങ്ങൂല. അങ്ങനെയാണിനിക്കെ പോക്‌ക. പോകണ കാലണ് സാധാരണക്കാർക്ക് ഒരിക്കലും കഴിയുല്ല പിന്നെയും കഴിയുന്ന കുറച്ച ആൾക്കാരുണ്ടെങ്കി അവർക്ക് കൊറച്ചൊക്കെ വാങ്ങും അല്ല ഒരുപാട് നർക്കും വാങ്ങാൻ കഴിയൂല
ചോദിക്കണില്ലല്ലോ പണ്ടത്തെ പോലെ
ഇല്ല ഉം ട്ടമാ ബപ്പ ഗുട്ടിയ എല്ല കിട്ടാ നനെ ബാടാ
ആ
ആ പെൺകുട്ടികളുണ്ടോ ആര് ഫോം വിളിച്ചാരും ചോദിക്കാാലത് പെൺകുട്ടികളുണ്ടോ ആ പക്ഷെ എവടന്ന് ഇടുതൊടുക്കാന മക്കളൊക്കെ ഇപ്പോ പഠിച്ചാണ് പഠിച്ചാണ് ജോലി ആവട്ടെന്ന കഥ പിന്നെ അവര് കണ്ടെത്തിയാലുംെ ഒലപ്പം തന്നെ അവര് പോൂടുത്തു ഒക്ക് അവര് വേണം പറ അപ്പ പിന്നെ അങ്ങനെ കൊടുക അങ്ങനെയണല്ലോ ഇപത്തെ കാലം കൊടുത്തിട്ടില്ലെങ്കിലും പറ്റൂല ഉ പിന്നെ എന്തൊക്കെയ ന്നാ ശരിട്ടാ ആക്കെന്നാ ത്കൊണ്ടല്ലേ